ഹലോ ഒന്നും പർഞ്ഞോ
ഹലോ
ക്കാമോ
ഹലോ
ഹലോ
ആഹ്
കേക്കാമോ ആഹ് കേക്കുന്നുണ്ട് പർഞ്ഞോളു
എന്തൊക്കെ
എന്തെക്കെണ്ട് വിശേഷം
സുഖാണ് ഏഹ്
ഉം ചായ കുടിച്ചോ
ചായ കുട്ച്ചിട്ടില്ല ചായക്ക് കടി ഇണ്ടാക്ക്ണൊള്ളൂ
ആഹ് ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യല് ചക്കട്ടീനു അപ്പൊ ഉച്ചക്ക് ചക്ക കൂട്ടാണ്ടായിനു അയിന്റെ ബാക്കിണ്ടായിനു അത് പൊരിക്ക്ണ്ട്
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ഇങ്ങളല്ലേ ന്നാള് ഹ് ഹോസ്പിറ്റൽക്ക് പോണംന്ന് പർഞ്ഞീന്നേ
ഉം
ഹോസ്പിറ്റൽക്കൊക്കെ പോയോ
ആഹ് പോയി
കൊയ്പ്പൊന്നുല്ലല്ലോ
ഇല്ല കൊഴപ്പൊന്നുല്ല നോർമൽ റോട്ടീൻ ചെക്കപ്പ്
ആഹ് പിന്നെ എന്തൊക്കെ ചായട്ച്ചോ
ഇല്ല ചായ കുടിച്ചില്ല ഞാൻ ചായ കുടിക്കത്തില്ല
ചായ ഞാനും കുട്ച്ചൂല കടി എന്തെങ്കിലും ഉണ്ടങ്കിൽ തിന്നുന്നല്ലാതെ ചായ
ആഹ്
ഇപ്പ അധികാരും ചായൊന്നും കുടിക്ക്യൂലല്ല ലേ
ഉം ചായ കുടിക്കില്ലല്ലോ രാവിലെ പാല് കുടിക്കും
ആഹ് ഞാൻ പാൽച്ചായൊക്കെ ആണങ്കി പിന്നിം നോക്കുന്നല്ലാതെ കട്ടനാണങ്കിൽ തീരെ കുടികൂല
ആഹ് ചേ ചായ കുടിക്കും ചേട്ടൻ കുടിയ്ക്കുമ്പൊ ഒന്ന് രണ്ട് സിപ്പ് എടുക്കും അല്ലാതെ ഞാനായിട്ട് ഒരു ഒര് ഗ്ലാസ് മൊത്തം ഒന്നും ഇരുന്ന് കുടിക്കില്ല
ഏഹ്
ഒര്ഗ്ലാസ് മൊത്തൊന്നും കുട്ക്കില്ല എന്ക്ക് അത്ര ക്കിശ്ട്ടമേയൊന്നുമില്ല ഞാൻ ന്തെങ്കിലും കുടിക്കും ഹോർളിക്സോ ബൂസ്റ്റോ അന്തെങ്കിലൊ
ആഹ് അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കില് കൊയ്പ്പല്ല
എഹ് ഉച്ചെയ്ക്ക് എന്തായിര്ന്നു സ്പെഷ്യല് മീനക്കെ കിട്ടിയോ
ഉച്ചക്ക് ഇന്ന് ഒന്നും ഇണ്ടാക്കീട്ടൊന്നും ഏഹ് പ്രത്യേകിച്ചൊന്നുല്ല്യാ ചക്കക്കൂട്ടാന് ഇണ്ടായ്ന്നു ചക്കിം ബീഫും വെച്ചെത്
ഓഹ് ഒഹ് ഓഹ് അവ്ടെ ഉണ്ടായതാ അതാ പൊറ്ത്ത്ന്ന് വേടിച്ചാ
അത് ഇവ്ട്ന്ന് എഹ് ഇവ് ബടെ ഭയങ്കെരെ ഇഷ്ട്ടാണ് പക്ഷെ ഞങ്ങക്ക് ചക്കൊന്നു ഇല്ല്യ
ആണോ
ആഹ് അപ്പോ ചക്ക അല്ലാത്തൊക്കെണ്ട് ചക്കക്ക് വല്യതാല്പര്യല്ല കുയിച്ച്ടാൻ താല്പര്യല്ല പക്ഷെ ചക്ക ഭയ്ങ്കര ഇഷ് റ്റാ
ഹഹഹ്
അപ്പോ ഇവ്ടഅട്ത്ത്ന്ന് ഒരാൾതന്നീന്നു അത്കൊണ്ട് ഇങ് ക്കിട്ട്യാ പിന്നെ അതെന്നെ അല്ലെ വൈന്നേരത്തിന് പൊര്ച്ച്ണ്ട്
ഓഹ് പച്ചച്ചക്കയാണോ പൊരിക്ക്ന്ന്
ആഹ് പ്പച്ചെന്നെല്ലേ പൊര്ച്ചാ ഇങ്ങളെന്താട്ടല്
ഇൻക്കറീല ഇവ്ടെ അങ്ങനൊന്നും ചെയ്യില്ല കെട്ടോ
ഏഹ്
ഇവ്ടെ ചക്ക ഒന്നെങ്കില് ക്കറിവെക്കും ഇ മറ്റെ പുഴുക്ക്പോലെ
ആഹ്
അരപ്പ് ഒക്കെ ഇട്ടിട്ട്
ആഹ്അത് ഇവടിം വെക്കല്ണ്ട്
എഹ് ചീനിയൊക്കെ വെക്ക്ന്നപോലെ മര്ച്ചീനിയെക്കെ വെക്ക്ന്നപോലെ ഇഹ് ചക്ക അങ്ങനെ അരിഞ്ഞ് മറ്റേഅരപ്പിട്ട് കുക്കർല് വിസ് ല് അടിച്ചെടുക്കും
ആഹ് ഇബടെഅയ്ക്ക് ബീഫൂടും അല്ലെങ്കീ ആഹ് ചിക്കനോ അങ്ങനെ എന്തെങ്കിലൊക്കെടും
ഓഹ് ഇവ്ടാ അങ്ങനൊന്നും ഇടില്ല ഇവിടാഇടുന്നത് മറ്റേ ഇതിനകത്താണ് ചിക്കനും ബീഫും മീനക്കാ മറ്റേ ചീനിക്ക്യാത്തിട്ണം
ഏഹ്
ന്നമ്മളതൊന്നും ഇടില്ല ന്നമ്മൾ ര രണ്ടും സപ്പ്റേറ്റ് ചെയ്യാറൊള്ളൂ എന്നാമത്തെ കാര്യ റിയില്ല അയ്ന്റെ റെസിപ്പിഅറിയില്ല
അഹ് ആഹ് ആഹ് ഇപ്പൊ യൂട്യൂബ് ഇണ്ടല്ലോ യൂട്യൂബില് നോക്
ആഹ് ശെരി ന്നാ അപ്പർത്തെ ചേച്ചി ചക്ക്യക്കകത്ത് ചാളമീനില്ലേ
ആഹ്
അതിട്ട് അരപ്പൊക്കെ ഇട്ടിട്ട്
ഏഹ് അങ്ങ് അങ്ങ്നെച്ചറീല ഞങ്ള് അങ്ങ്നൊന്നും ഉണ്ടാക്കൂല്ല ഇതേപോലെ അരപ്പ്ട്ട് ക്കാണ്ട് ഇണ്ടാക്കല്ണ്ട്
ആഹ് അപ്പ്രത്തേചേച്ചി കഞ്ഞി പ്രാശി ചാളന്നുല്ല നെയ്ച്ചാള കിട്ടിയപ്പോ ചീ വരച്ചീനിക്ക്വകത്ത്കറി വെക്ക് ചക്കകറിവെക്കുന്ന പോലെ അത് നകത്ത്ചാളനല്ല അരപ്പിട്ട് വേവിച്ച് മുളകൊച്ചേ ഇട്ട് മുള്ള്കള്ഞ്ഞ്ട്ട് ഇട്ട്മിക്സ്ചെയ്ഭയ്ങ്കെര ടെസ്റ്റ് ആയിരുന്നു
ഏഹ്
നിങ്ങ്ക്ക്ത് എവിട്ന്ന് കിട്ട്വാവോഅന്ന് ഞാനിത് തപ്പി കണ്ട്പ്ട്ച്ചെടി എങ്ങനെ ഉണ്ട് ചൂടോടെ കഴിക്കണം അല്ലെങ്കി ന്നമുക്ക് തണുത്ത്കഴിയുമ്പം മീൻന്റെസ്മെല്ല് ഭയ്ങ്കെരായ്ട്ട് ഫീലെയ്യും
ആഹ് ഇതൊക്കെ അങ്ങൻതന്നെ ചൂടോട്ക്കന്നെ കഴിക്കണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ്ണ്ടാവൂല്ല
ആഹ് അപ്പ ഇതിങ്ങനെ ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാനിവിടെ അങ്ങനെ എനിക്ക് അത്രയ്ക്കുള്ള റെസ് അങ്ങനൊന്നും ചെയ്യത്തില്ല ചോറ്ണ്ട് ഇക്കറിയും കൂട്ടി കഴിക്കും അല്ലെങ്കി ചിക്കനും കൂട്ടി കഴിക്കും അങ്ങനെയള്ളൂ പിന്നെ ചക്ക ഇവിടേം വരെ പഴുത്ത ചക്ക പാലക്കെ ഒഴി തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഇനെ കാ ഒരു സ്റ്റൂ പോലെ വെച്ചെടുക്കും
അതൊന്നും ഇവിടെല്ല ഇവിടെ പോയിത്ത് ചക്ക ചക്കപ്പണ്ടാക്കും
ആഹ് ആഹ് ഓഹ് ഓഹ് ഓഹ്
ഈ ഇലടണ്ടൊക്കെ ണ്ടാക്കണ പോലെ
ആഹ്
അത്ണ്ടാക്കും വേറെ അതുകൊണ്ട് ട്രി
ചക്കപ്പ ക്കുമ്പോ മ മധുരം ചേർക്കോടാ
ആഹ് ശർക്കര
ഓഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓഹ്
ക്ഷെ ഞങ്ങൾക്കൊന്നും പൗതെയ്നോട് വല്യ താല്പര്യല്ല പച് ആഹ് പച്ചൊണ്ട് ഞങ്ങൾ ഇതേപോലെ എന്തെങ്കിലൊക്കെ ണ്ടാക്കുന്നല്ലാതെ പഴുത്തതൊന്നും നമ്മടെ ആർക്കും ഇഷ്ടല്ല
പഴുത്തെ ഇഷ്ട അല്ലേ
ഏഹ് ഏഹ് ആരും അങ്ങനെ വല്ലാ തിന്നെന്നെല്ലാ ആകെ ഉമ്മ മാത്രം കൂട്ടും വേറ ആരും ചക്കനോട് അങ്ങനെ ഇതില്ല പിന്നെ ഇങ്ങനെ പച്ചയാണെങ്കി പിന്നെ എല്ലാരും തിന്നും അനിയനോ ഒയികേ ബാക്കിയുള്ളവർക്കുംഒക്കെ ഭയങ്കര ഇഷ്ടാ
ഓഹ്
ഓന് പിന്നെ വെറും ചിക്കന് ബീഫ് അങ്ങനെയൊക്കെല്ലേ
ഓഹ് അപ്പൊ ആ ബ്രദറിന് സെപ്പറേറ്റ് വെച്ചു കൊടുക്കോ കറി
ആഹ് ഓന് അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ വന്ന് അങ്ങനെ ചൂടായി കൊണ്ടാക്കാരം ഓന് വരുമ്പോത്തിന് അങ്ങൻത്തെ എന്തെങ്കിലും വേണം ഇനിയിപ്പോ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഓന് ഭയങ്കര ഈറയ്കരം
ഓഹ് ഓഹ് ഓഹ്
പച്ചക്കറി ആന്നും വല്യ ഇഷ്ടല്ല
ആഹ് ഇറച്ചി മീൻ ഒക്കെ തന്നെ ഓഹ് അതും കറി സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം
ആഹ് ഇപ്പൊ ഞമ്മൾ ഉണ്ടാക്കണ പോലെ നമ്മള് ചക്ക അല്ലെങ്കി ചീനിയൊക്കെണ്ടാക്കൂലേ
ആഹ്
അതൊന്നും ഓന് പറ്റൂല ഓന് അങ്ങൻത്തയ്നോടൊന്നും തീരെ താല്പര്യല്ല
ഓഹ് അപ്പൊ നിങ്ങളെല്ല ഇരുന്ന് കഴി ക്കുമ്പോ ആ കൊച്ചു മാത്രം അല്ലാതെ കഴിക്കൂല്ലേ
അഹ് ഞങ്ങള് തിന്നണ്ടരിട്ടേല്ലോ ഓന് വണണ്ടർഞ്ഞിട്ടേ
ആഹ് ആദ്യൊന്നും ത്തിരെ നീന്നിനില ഇപ്പൊ പിന്നെ നലോം തിന്നും
ആണോ
ആഹ് തടിക്കാനൊക്കെ മരുന്ന് കൊടുത്ത് അങ്ങനെ
ഓഹ് ഓഹ്
ഇപ്പൊ നല്ല തടിയിണ്ട് ഇപ്പൊഎനെക്കാട്ടില് തടിന്നൊക്കണ്ടെ
ആഹ് അഹ് സപ ലേഹ്യം മേടിച്ചു കൊടുത്തെ അതോ ഉണ്ടാക്കി കൊടുത്താ
അഹ് ആദ്യക്കെ ഇണ്ടാക്കി കൊടുത്തിന്നു പിന്നെ അഹ് വേടിച്ചൽണ്ട്
ഉം
ഇപ്പ എന്തായാലും ഇപ്പൊ ഒന്നും കൊടുക്കലൊന്നും ഇല്ല ഇപ്പൊ ഓനന്നെ ഓൻ തിന്നും പക്ഷെ ഇങ്ങനത്തൊന്നും പറ്റൂല അതേപോലെ ഈ പയർ ഐറ്റംസ് ഒക്കെ ഇല്ലേ
ഉം
അഹെന്നും തീരെ പറ്റൂല
ഓഹ് അതൊക്കെ പ്രോട്ടീൻ അല്ലേ
ആഹ് അതൊന്നും തീരെ തിന്നൂല്ല ഓന് കാൽസ്യ കുറവുണ്ട് മുഖത്ത് ഇങ്ങനെ വെള്ളപ്പുള്ളി അതൊക്കെണ്ട് അയിനൊക്കെങ്ങനെ ഡോക്ടേഴ്സിനെ കാട്ടുമ്പോ അങ്ങനെ അങ്ങനെത്തെയൊക്കെ കഴിക്കണം പറയും ഓൻ പറിം ഇച്ചു വണ്ട ഇച്ചു വണ്ട എന്തെങ്കിലും കൊടുത്താ തന്നെ ഓന് വണ്ടാർന്ന് കൊണ്ടകാരം
ഓഹ് ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കണ്ണിന്
അഹേന്നും തീരെ പറ്റൂല ഓന് പച്ചക്കറിനോടെ തീരെ താൽപ ര്യല്ല ഇപ്പൊ ഉപ്പേരി ഒക്കെ വെച്ചാൽ തന്നെ ഇനി വേറൊന്നും കൂട്ടാല്ലെങ്കി വെറും ഉപ്പേരിയാണെങ്കിൽ അതൊന്നും തീരെ പറ്റൂല ഓന്
ഇങ്ങനെ ഫുഡിൽ ഇങ്ങനെ ഇങ്ങനെ മയുധം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് എല്ലാർക്കും ഒരേപോലെ പറ്റ- പറ്റില്ലല്ലോ വെക്കാൻ
ആഹ് എല്ലാരും ഒരേപോലെ തിന്നാണെങ്കിൽ കൊഴപ്പല്ല ഇത് ഞങ്ങൾക്ക് മൂന്നാക്കും കൊഴപ്പല്ല ഓന് മാത്രമേ അങ്ങനെ ഒരു കൊഴപ്പുള്ളൂ
എന്റെ എൻ്റെ ബ്രദറിനും ഇങ്ങ ഇങ്ങനൊക്കെയാണ് അത് തിന്നില്ല ഇത് തിന്നില്ല ഇങ്ങനെ തിന്നില്ല അതില് പകുതി കാരണം ഞങ്ങളുടെ അമ്മ തന്നെയാണ്
ആഹ് ഇബല് ഇങ്ങനെ ശീലാക്കണോണ്ടാണ് ആദ്യം തന്നെ കൊടു-
ആഹ് അല്ല പെ ഒന്നാമത്തെ കാര്യം എൻ്റെ ബ്രദർ കഴിക്കാൻ എടുത്ത അമ്മ തന്നെങ്ങ് പറയും അത് അവൻ കഴിക്കത്തില്ല
ആഹ്
അപ്പൊ ഇവന് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും
അഹ്കാ അങ്ങനെ പറയണോടത്തോളം ഓന് ഇങ്ങനെ കൂടെക്കാരം
ഞങ്ങളെല്ലാം കൂടി ഒരിക്കൽ പളനിക്ക് പോയപ്പോ ഈ നാടൻ കോഴി തമിഴ്നാട്ടീന്ന് ഇ അവൻ ഓർഡർ ചെയ്തതാ പൊറോട്ടയും നാടൻ കോഴിക്കറി എന്നു പറഞ്ഞിട്ട് വേടി ച്ചു ഞങ്ങൾ അന്ന് ബിരിയാണി മേടിച്ചു എന്റെ ഹസ്ബൻറ് കൊത്ത് പൊറോട്ട മേടിച്ചു ഞാൻ പറഞ്ഞു ഇവരുടെല്ലാരും പാത്രത്തീന്ന് ഞാൻ കഴിച്ചോള എന്ന് പറഞ്ഞു
ആഹ് അഹ്
അപ്പൊ എടുത്ത് ഓർഡർ ചെയ്ത് ഒരു പത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോ വന്നില്ലല്ലോ ഇവർ ഇവർക്കൊക്കെ വന്നു അവന് വന്നില്ല അപ്പൊ നമ്മളെ അമ്മ പറഞ്ഞു കാല് ഇങ്ങനെ ഇരിക്കുന്ന കോഴിയാണ് കൊണ്ടുവരാൻ പോകുന്നത് നീ കഴിക്കത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു
ആ
അത്രേനേരം അത് അവൻ അറിഞ്ഞിട്ട് തന്നെല്ലേ ഓർഡർ ചെയ്തെ അപ്പത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഓന് അറപ്പാക്കി കളഞ്ഞു
ഏ
അപ്പൊ അമ്മ ക്യാൻസൽ ചെയ്യ് ക്യാൻസൽ ചെയ്യ് വേണ്ട വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കും വേണ്ടേ അപ്പൊന്ന ഇല്ല അപ്പൊ ഞാൻ ഇന്നാ പൊറോട്ടയും കറിയും എടുക്ക് ഞാൻ കഴിച്ചോളാം
ഞമ്മക്ക് പിന്നെ പറ്റാത്ത കേടുണ്ടാവൂലേ
ആ ഞാൻ അപ്പൊ ഞാനെടുത്തു വെച്ചു ഞാൻപ്പ ഇങ്ങോട്ട എടുത്ത് വച്ചപ്പോ ചേട്ടൻ അപ്പ പറഞ്ഞു നീ കഴിച്ചോടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തിറങ്ങിയപ്പോ എന്റെ അനിയനും എന്റെ ഹസ്ബൻ്റും അനിയനാണ് ആദ്യം തുടങ്ങിയത് ഞാൻ അപ്പ കഴിച്ചേനെ ഈ അമ്മ സമ്മയിക്കാത്ത കൊണ്ടാണ് ചുമ്മ അറപ്പിക്കാൻ നടക്കുന്നത് ഇവരാണ് സമായികാത്തത്
അതൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞൊണ്ട് അങ്ങനെ ഓരോന്ന് ഇതാവണ്
ആ എനിക്ക് ആഹാരങ്ങള് ഞങ്ങളെ അമ്മ തന്നെ ഇങ്ങനെ കാണിച്ചു വെക്കും
അന്ന് അവൻ കഴിച്ചു നോക്കിട്ട് ഇഷ്ടം അല്ലെങ്കി മാറ്റിവെക്കട്ടെ പക്ഷെ ഇത് അതിന് മുമ്പ് ആ അറപ്പിക്കും
പിന്നെ ഇന്ന് എന്തെയ്നു ഉച്ചക്ക്
ഉച്ചക്ക് സിമ്പിൾ പുളിശ്ശേരി ആഹ് മൊട്ട പുളിശ്ശേരി
ആഹ് ആ
തൈര് പുളിശ്ശേരി ചമ്മന്തി മൊട്ട
ഒഹ് ഇന്ന് മീനൊന്നും കിട്ടീല
ചേട്ടൻ ഇവടെ വൃധവായിരുന്നു.
ആഹ് ഇങ്ങക്കങ്ങനെണ്ട്ലെ
ആഹ് മലക്ക് പോവുന്നെന്റെ വൃധം എടുത്തിരുന്നേ അപ്പൊ പിന്നെ അതിന്റെ ബാക്കി ആയിരുന്നതായിരുന്നു ഇതൊക്കെ ഇതൊക്കെ തീരണ്ടേ
ആഹ് ആ
വ്രതം എടുക്കുമ്പോ നമ്മൾ ആ ഡെയിലി ഡെയിലി വെക്കണം
അപ്പൊ ഇങ്ങക്കും ഒന്നും അങ്ങനെ തിന്നാനും പറ്റ
ആഹ് ആ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചത് ചേട്ടൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയതാ അപ്പൊ പുളിശ്ശേരിയൊക്കെ ഇച്ചിരി നമ്മള് വെക്കുവല്ലോ
ആഹ്
ഒത്തിരി അിധികം ഉണ്ടയിരുന്നു അത് കാരണം ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും വെച്ചില്ല ഒരു മൊട്ടയും കൂടി പൊരിച്ചിട്ട് ഞാൻ കഴിച്ചു
ഏഹ് ഇഞ്ഞി ഇങ്ങളതൊക്കെപ്പം മാറില്ലേ
ആഹ് മാറി ട്രീറ്റ്മെന്റ് ഇപ്പം മരുന്ന് എടുത്തൊണ്ടിരിക്കാടാ
ഏഹ്
ശരി എങ്കിൽ വിളിക്കാമേ
ആഹ് ആയിക്കോട്ടെ വിളിക്കാം